ആ തെന്താ വേറൊരു ഗ്രൂപ്പിലോട്ട് ആഡയി കിടക്കുന്ന, ഫേസ് ടൂ ന്ന് പറഞ്ഞിട്ടോരു ഗ്രൂപ്പ് വന്നെക്കുന്നു.
ആണാ? എനിക്ക് വന്നില്ലല്ലോ.
അ മേടവാ മെയിൻ മേടവാ ആടാക്കിക്ക്ന്ന്. അഡ്മീൻ അവരെ ആഹ നമ്മള്- സെക്കാൻ. ആയിരിക്കും ഫസ്റ്റ് സെയ്‌സ്സ്- ചെയ്തില്ലായിരുന്നല്ലോ? സെക്കൻഡ് സെയ്‌സ്സ് നടക്കും അതായിരിക്കും..
ഇത്‌ അതെ മാതിരി.
ആഹ പിന്നെ എന്ത് ഉണ്ട് വിശേഷം?
മഴാണ്ടാ?
മഴ ചാറ്റല്.
ഇന്ന് ഇവിടെ ഇപ്പ ചാറ്റല്- തെളഞ്ഞിട്ടേ ഇല്ല. ഒരുച്ചിരി നേരം മാറി നിക്കും പിന്നെ-
ആഹ. മറ്റേ അവര് വെയിലൊന്നും ഇന്ന് അയിട്ടില്ലാ എന്ത് ചെയ്യ. വല്ല ആവോ? റെഡി
നാളത്തേക്ക് റെഡി ആകണം ഇനി അതി ഇന്ന് മറ്റെത് കിട്ടിയത് കാരണം അത് അങ്ങനെ പോയി
അതില്ല അവർക്ക് കൊടുക്കാൻണ്ടായിരുന്നില്ലേ?
എനിക്ക് തോന്ന്ണ് എന്റെ പൊന്നട അവര് കാരണം ഞാനൊരു അഞ്ഞൂറാന്റെ ത് വെച്ച് നോക്കിയിട്ടുണ്ട് വെക്കുമ്പോയ്ക്കും റിജെക്ഷനായിര്
അവരവസാനം ദയവ് തോന്നിയിട്ടെന്തോ ഓ തിൽ തന്നാതാന്ന എനിക്ക് തോന്ന്
രാത്രി ചിലപ്പോ ഉറങ്ങാതെ വെപ്രാളം പിടിച്ചാന്നോ രാവിലെ
അതെ ഇതെങ്കിലും കൊടുത്തേക്കാന്ന് ഓർത്ത് തന്നതാ മറ്റേ
അപ്പെ നാളത്തെ ഇന്ന് രാത്രിക്കകം സെറ്റക്കിയാൽ മതി രാവിലെ പിടിക്ക
ഹാ ഇനി അതിനെ ഒപ്പിക്കണം ആഹ് പുള്ളീനെ ചെന്ന് കണ്ടുനോ ചേ കരാണം മീൻ എടുത്തുകോണ്ട് വന്നിട്ടില്ല മീനും എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇനി ഒന്ന് വിളിപ്പിക്കൻ
മറ്റേ അങ്ങേര്ല്ലേ കെ സി ബി
ആഹ് കേറി. ഇനി അങ്ങേരെ വിളിക്കാൻ പറ്റുവുള്ളു പിരിവിന് വരണ പുള്ളി ഈടെ ഇന്നലെ കണ്ട് മറ്റെ കെ സി ബി കാരെനെ കണ്ട് ഇന്നലെ കണ്ട് കണ്ടെപ്പോൾ വിളി ചോയ്ചപ്പോ പറഞ്ഞു ഇപ്പൊ വേറൊരു ചെട്ടാനയിര്ന്നു പിരിവിന് വരുന്നത്
ആഹ..
പാച്ചിട്ട ചേട്ടന്റെ ആരോ ഹോസ്പിറ്റലില ആണ് അതാണ് വരാത്തത് എന്ന് പറഞ്ഞപ്പോ ഈ പുള്ളീട് പറഞ്ഞു ചേ ട്ടാ ഒന്ന് നോക്കിട്ടൊന്ന് പറയവാ
ആഹ്
എന്നും പറഞ്ഞു വിട്ടപ്പൊ പറയാ പറഞ്ഞു പോയിട്ടുണ്ട്
പറയുന്നുണ്ട് കൊറേ നാളെ ആയന്നേ
കുറേ നാള്ളയി കഴഞ്ഞാഴച ചോദിച്ചാ പറഞ്ഞഞ് കഴിഞ്ഞ ആഴ്ച പൈസ ഇല്ലാതാണെന്ന് പറഞ്ഞു ഈ ആഴ്ച എങ്കിലും തരുമോന്ന് ദൈവത്തിന് മാത്ര അറിയാം
നോക്കാ എന്തായാലും ഉം ആഹ് മാറ്റേ ആറാം തീയതില്ലേ മാറ്റേ
ഇനി അതിന് ഒപ്പിക്കണ് അതെനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടേക്കണം കേട്ടാ
അത് സ്ത്രീൻഷോട്ട് വേണോ വേണ്ട ജസ്റ്റ്
ആഹ് സ്ക്രീൻഷോട്ട് വിട്ട് അതിന് താഴെ ടെസ്റ്റും കൊണ്ട് വിട്ടേ ആറാം തീയതി നമ്മടെ അതിന്റെ ഇരുപത്തൊന്ന് രൂപ അടക്കണോന്ന് പറഞ്ഞില്ലെങ്കി ലോണ് കിട്ടുമ്പഴ്ത്തേക്കേ
അത് ഞായിടാം എന്നെ ചൊവ്വാഴ്ച ഒന്ന് സഹായിക്കണം ബർത്തിടെ വരുന്നെ
ആഹ് ബർത്തിടെ ആണല്ലോ കൊച്ചിന്റെ
എന്റെ പൈസ അടച്ചില്ല മഷ്ടാതൊക്കെ കിട്ടി പൈസ കൊടുക്കാൻ കിടക്കുന്നു
ഹ ഹ ഹ
ട്യൂഷൻ ഫീസ് പിന്നെ ഞാൻ ആദ്യ കൊടുത്തു അഞ്ഞൂറായിരുന്നു
ആഹ് ഹ
എല്ലാം കൊണ്ടും നമ്മളിൽ ആഹ് വല്യ രണ്ടെണ്ണം മറ്റിയതാണ് എല്ലാം തൊല്ലെ
ഇല്യ. ഉം ഈ ലോൺ എടുത്തതാണ് വല്യ വേനയായത്
ആ
ഈ വൺ ടൈം
ആഹ
വൺ ടൈം എടുത്തില്ലഞ്ഞെങ്കി ഇത്രയും കുഴപ്പം വരത്തില്ലാഞ്ഞു
അഹ് ഉം പിന്നെവന്റെ പല്ലിന്റെ ഇത് ചെയ്തു ഓപ്പറശൻ ഞൻ പറഞ്ഞാരുന്നു
ആഹ് അതെന്തായി ചെയ്താ
ആഹ് എന്താ ചെയ്തു അപ്പം ഇപ്പ ഇന്നലെ അവൻ പോയായിരുന്നു എടുത്തേന്റെ പിറ്റേന്ന് പോയില്ല അന്നും പോയില്ല
ആഹ് ആഹ്
അങ്ങനെ നോക്കിയപ്പം ഇതുപോലെ എടുത്തു എടുത്തപ്പൊ പറഞ്ഞഞ് ഇതുപോലെ നീരി ചലപ്പോ വരുമന്നൊക്കെ പറഞ്ഞു
ഓഹ്
ആഹ് അങ്ങെ പറഞ്ഞ ഇപ്പ അന്നേരം ഇന്നലെ പോയപ്പോ അവര് പറഞ്ഞു കമ്പനകാരൻ അതുപോലെ വീട്ടിൽ ഇന്ന് ചെയ്താ മതി എച്ചാറും നല്ല മനുഷ്യനായോണ്ട്
അയാള് നല്ല മനുഷ്യരായത് കൊണ്ട് വീട്ടിന്ന്
ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം മെയിൻ ഡോക്ടർ ആന്റെ ക്ലിനിക്ക ആണല്ലോ ഡോക്ടർ ഡോക്ടർ പറയാം വീട്ട ഇന്ന് ചെയ്താ മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ പോകണ്ട ബുധനാഴ്ച ആ ബുധനാഴ്ച വരെ പോണ്ട
എനിക്കാവശ്യത്തിനും കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്
ഏതാ
ആഹ് മറ്റേ എന്നതാണ് ആഹ് മ ആഹ് സുഷിയ നന്ന സു ശീല ശീല്ലേ
സേവാ പിന്റ
അല്ല ഇവര് ഞാൻ പറഞ്ഞില്ലേ ന്ന് നമ്മളോട് വേറൊരു ഇതിനെ കുറിച്ച് പറഞ് പൈസ അടക്ക് അടച്ചില്ലെങ്കിൽ ഞാൻ തരാന്ന ഉറപ്പ് പറഞ്ഞ പെണ്ണുംപിള്ള
അവരുടെ പേരെന്തുവാ നോക്ക
അവര് മറ്റേ മാവേലിക്കാരേന്ന് നമ്മടെ സ്പ്രിംഗ വേ ചേർന്ന
ആ ആഹ് അവര്ന്ന്ത് വേണ്ട താല്പര്യം ഇല്ലെന്ന ഒരോട് പോ
ായിട്ട് ലഘിട്ടൊണ്ടിരിക്കുക അവര് അത് അതേനായിരുന്നു തൂങ്ങിയിരുന്നു ഇപ്പ അത് പൊട്ടി പോയന്ന് എനിക്ക് പോകന്നാണ് ഇപ്പൊ കിട്ടുവന്നും പറഞ്ഞണ്ട്
ആരോട് പറ ഇതിന്റെ ഫുള്ള അറിഞ്ഞിട്ടണ ഈ പ്രവർത്തിക്ക
അതിന്റതും ഇതുപോലെ തന്നെയായിരുന്നു അവരയ്യോ ഞാന്നരും എനിക്ക് കിട്ടുന്നുണ്ട് എങ്ങാനും പൈസ കിട്ടില്ല ഞാനാ മുടക്കട കാശു തരുമ എന്നൊക്കെ പറഞ്ഞയാള അത് വിട്ടാന്ന് തോന്നണ് അത് വീട്ടിട്ട അടുത്ത സേവാപ്പ പിടിച്ചിരിക്കും ഇവ
അതരാാണ്ട് ഇവരെ കടന്ന് ഫോഴ്സ് ചെയ്ത് കാണും ഫോഴ്സ് ചെയ്ത് കാണും അതാ ആരാണ്ട് കടന്ന്
ചെറി കറിയായിരുന്നു ജോലിക്ക്
എവിടാ ലേഡി സ്റ്റോർ എവിടത്താ ലേഡീ സ്റ്റോർ
അവിടാ ലിൻസിയുടെ അവിടാ ലിൻസി എന്നോട് പറഞ്ഞരുന്നു
ആഹ്
ഞാൻ ഷോപ്പില് ജോലിക്ക് കയറി ലേഡീസ് സ്റ്റോറിലാണെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു
ആഹ്
അപ്പൊ ചിലപ്പോ ആ വഴി പോയിക്കാണും ഇല്ലെങ്കി അവരെല്ലാ വെള്ളിയും പിടിച്ചോണ്ട് വരണതാണ്
അത്ര പഞ്ഞവയോ മറ്റേ ലിൻസി ഇല്ലയോ വലിയ ലിൻസിടെ കാര്യം അല്ലിയോ അത ചെയ്തു കൊഴപ്പില്ലരും മറ്റങ്ങ
ഒരു ഭർത്താവ് വിദേശത്തൊക്കെയായിരുന്നു നല്ല ഗെറ്റപ്പിക്കഴിഞ്ഞൊണ്ടിരുന്ന ഒരു കട
ഇത്രയും ദുരിദ്രായില്ല സംഭവം കേരളത്തിൽ ജീവിക്കണക്കി ജോലി ചെയ്യാതെ പറ്റി
ല്ല കയ്യ് പൈസൊക്കെ എ ന്തയ്യരും
ഇവർക്ക് നല്ല കാശായിരുന്നു ഇത്‌ ന്താ പറ്റിയേന്ന് അറിയില്ല
കിരണ് എന്തീ ഏടതി പോയിട്ട് ഏഴാമ്പറ്
ഇപ്പ അവര്തറിഞ്ഞു ജോലിക്ക് പോയിയാണ്
ശ്ശെടാ അവിടെ എന്തോ കിട്ടാനാ ആർക്ക്ത്തിരില്ലാത് ഇത് നമ്പ്
അത് മതിയായിരിക്കും ചിലപ്പോ ചിലപ്പോ വീട്ടിരിക്കാൻ കഴിയാനായിട്ട് ഒരു സൈഡ് ആായിട്ട് പോണായിരിക്കും
ഉം എന്ത് ആയാലും കൊള്ളാം അവൾടെ കാര്യ
പക്ഷെ വേറെ കാര്യണ്ട് എനിക്ക് തോന്നുന്നെ അവർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാനാ താൽ പര്യംയോന്ന് അതല്ലേ അവര് എല്ലാ വള്ളിയിലും ചെ
ഉ
അവരെല്ലാ വള്ളിയിലും ചെന്ന് കേറത്തില്ലയോഓൺലൈൻ
ബള് പെൺപിള്ളാരെ
ആഹ് മൂന്ന് പിള്ളേര് പെൺപിള്ളേരല്ലേ അതാ കെട്ടിച്ചു വിടാനുള്ള പരിശ്രമത്തിന്
ആ ന്റെട്ത്ത് എന്താപ്പാണ്ടായെ സ്വർണ ആയാലും എല്ലാ
അതാ ഇപ്പോഴത്തെ സ്വർണ്ണ വില വെച്ചിട്ടോ ഓ എങ്ങനെ ഉണ്ടാക്കി എടുക്കാനാ
ഇബടെ സേവ് ആക്കുവായിരിക്കും വൻ തുകയാവുമ്പോ വാങ്ങിക്കും
ക്കാടെ നെഞ്ചിൽ തീയ്യാണ്
മറ്റേത് ഇന്ന് ഞാൻ മറ്റേ അടക്കുന്നില്ല മുപ്പതിനായിരം ആങ്ങണ്ടെ ആയതേ ഉള്ളൂ കൊച്ചിന്റെ ഫ്രണ്ട്സ് പെൺകൊച്ചിന്റെ അത് ഈ ഇരുപത്തൊന്ന് വയസ്സാവുമ്പോ ഒരു ലക്ഷക്കണക്കാങ്ങ നയല്ലെ കല്യാണത്തിനൊക്കെ
പൈസ എങ്ങനേലും ഒരഞ്ഞൂറ് അടയ്ക്കണം എന്നേര്ന്നു ചിന്തിച്ചിട്ടറങ്ങിയത്
എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ എനിക്കാളെ പേടിയാണ് മ ഒന്നാമത്തെ കാര്യം പത്ത് വയസ്സായി.
ആ ത്ര പെട്ടെന്നാ പോണെ അതില്ലേ
പത്ത് വയസ്സായി ഇനിയിപ്പോ എന്തെങ്കിലും പീരയഡ്സ് ചടങ്ങു വെന്ന് കഴിഞ്ഞാൽ കാശ് വേണ്ടേ
ആ അത് പിന്നെ ചടങ്ങാ ഉം ആഹ് ഇനിങ്ങോട്ടാര് ല്ലാരും വാപ്പമ്മ കൊണ്ട് തരുവായിരിക്കും തിന്നാൻ അല്ല സ്വർണ്ണം ആരെ തരുന്നവരുണ്ടോ സ്വർണ്ണം തരുന്ന ചിലരെക്കെയുണ്ട്
ചിലരൊക്കെ ഇപ്പ അന്ന് നേരത്തേക്കെ ഉണ്ടല്ലോ ഇപ്പാരും സ്വർണം തരത്തില്ല
ആ എന്താ
സ്വർണത്തിന്റെ വെ ആഹ് പൈ സക്കെ നോക്കി തരൊള്ളൂ കാരണം ഇപ്പം ആരും സ്വർണ്ണത്തിൻ്റെ വില വെച്ച് സ്വർണം തന്നെ കുറേ ഉടുപ്പും കിട്ടും
ആ അതൊക്കെ
കൊറെ ഉടുപ്പും കിട്ടും കൊറെ പലഹാരം കിട്ടും തിന്ന് തീർത്തേച്ചാതിയിരുന്നു വേ ക്കറി ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് പറയും
ആ ഉ അപ്പടെ എന്തോ ഞാൻ ഒരു കാര്യം ചെയ്യാ പോസ്റ്റാഫീസ്ന്നെല്ലാം ഉം പെൺ കൊച്ചിന്റെ ഇതിന്റെ അകത്ത് ചേർന്ന ഒന്നും അടങ്ങുന്നിലല്ലേ
ഏതാണ്
അപ്പുറത്തെ സുകന്യയേല്ല്
സുകന്യ ചേർന്നിട്ട് അവര് വര്ഞ്ഞു പോലുംല്ലേ
ഒര് കാര്യം ചെയ്യാ അഞ്ചു വർഷത്തേക്ക് ആ മറ്റേ റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ എടുക്കുവാണെങ്കിൽ ഞാൻ അടയ്ക്കുന്ന പോലെ ഒരു ഇച്ചിരി എമൗണ്ട് രണ്ടായിരം വെച്ചിട്ടാണെങ്കിലും പറ്റുവോ നോക്ക്
ആഹ് അഞ്ചു വർഷത്തേക്കല്ലേ
അപ്പ തന്നെ അടച്ച് പോയാ മതി ഞാൻ ആ മൂന്ന് വെച്ച് അടച്ചൊണ്ടിരുന്ന ഇപ്പൊ എനിക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപ അഞ്ചു വർഷം
കിട്ടിയതല്ലേ അഞ്ച് വർഷം
ആഹ് അപ്പൊ ഇപ്പ ഞാൻ അഞ്ചിൻ്റെ ല്യോ അഞ്ചിന്റെ ആവുമ്പോ എനിക്ക് എന്റെ സംതിങ്ങ് ഊഹം നാലു ലക്ഷമായിരിക്കണം
ആഹ് ഇപ്പൊ എത്ര വർഷായി അഞ്ചായോ
ഇനിയിപ്പോ മൂന്നോ രണ്ടോ വർഷം കൂടി ഉള്ളു
അത്രേ ഒള്ളല്ലോ നല്ല കാര്യം ഒന്നിച്ച് കിട്ടത്തില്ലേ
മറ്റേത് കിട്ടിയാതന്നെ സൈറ്റ് എടുത്ത് തീർന്നു ഇത് ഞാൻ വിചാരിച്ചു ഇത് എടുത്തിട്ടേ ഒന്നിച്ചു ഒരു ഡെപ്പോസിറ്റ് റ്റാക്കി അങ്ങിട്ടാ ഇൻഡ്രസ്‌റ്റ് കിട്ടത്തില്ലെ
സത്യം എന്തെങ്കിലും ഡെപ്പോസിറ്റായിട്ട് പലിശയും കൂടി കയറി കിടക്കുമ്പോഴത്തേക്കും കൊച്ചിന്റെ ഒരു കാര്യത്തിന് എമൗണ്ടാവും
അത് എടുക്കാതിരുന്നാ മതീല്ലോ അതങ്ങ് ഒന്നിച്ചു കൊണ്ടിടാല്ലോ അപ്പൊ അതേ നടക്കു
ടൊക്കെ വേടിച്ച് വെക്ക്
നമ്മോടിപ്പ വാങ്ങിക്കാൻ
ആകുമ്പോഴത്തേക്ക് ഗോൾഡാക്കി മേടിച്ച് വെച്ചാ നല്ല റെയിറ്റല്ലേ
അത് ഞാനീ ചെറുക്കൻ്റെ പഠിക്കാൻ വേണ്ടീട്ട് വല്ലോം വേണ്ടായോ അതിന് വേണ്ടിയവിടെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ബാക്കി അഞ്ച് വർഷം ഉള്ളത് വേറെ എടുക്കാം തുക അടക്കാം എന്നാ ശെരിയേ ആഹ്